ആഹ്
എവിടേണ് നേരം വെൾക്കുമ്പത്തന്നെ
ഞാന് ചെറ്യേ തെരക്കിൽ പെട്ടു സ്കൂളൊക്കെ ള്ളതല്ലേ
ആഹ് ഞാനും തെരെക്കെന്നെ സ്കൂൾ ള്ളോസം രാവിലെ മുതല് പിന്നെ ഓര് പോവോളം തെരക്കന്നെ
ആ സ്കൂള് തുറന്നാ പിന്നെ തന്നെല്ലേ ചായയും കടിയും കൂട്ടാനും ചോറും ന്നാ ണ്ണേ
ഉം അതെ അല്ല സ്കൂള് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു
ആ അത് ശരിയാണ് മറ്റേത് ആ സമയത്ത് ആകുമ്പോത്തി തന്നെ വേണംന്നൊന്നുമില്ലല്ലോ ഇതിപ്പോ ആ സമയാവുമ്പോ ഓല പറഞ്ഞോടണാപ്പോക്കെ എല്ലാം കൂടെ വേഗം കഴിയും
കഴിയും അതെ പിന്നെ ഇന്നെന്താ രാവിലെ കുട്ടികൾക്ക് എവ ടെ പുട്ടിന് പൊടി നനക്കുന്നുള്ളു
ഏ ഇത്രയും വൈകോ അപ്പൊ
വൈകോ ചോദിച്ചാലേ ഭയങ്കര മഴയല്ലേ എഴുന്നേക്കാ തോന്നണ്ടേ
നീച്ചാ മടിയാ ല്ലേ
അത്ണ്ട് പിന്നെ എഴുന്നേറ്റാലും പിന്നെ പുതപ്പിന്റെ ഉള്ളിലെന്നെ കെടക്കും പോയിറ്റ് അടുക്കളയൊക്കണ്ട് വരാൻ തോന്നൂല്ല
ആ ഒക്കെ സ്ഥിതി അതന്നെയാണ് രാവിലെ എണീക്കാൻ നല്ല മടിയാ
എന്ത് ചെയ്യന്ന് ഞമ്മള് നേരെ ണാവോ
ഏതെങ്കിലും ഒരു ദിവസം ലേറ്റ് ആകുമ്പോ അപ്പൊ ശരിയാവും പിന്നേ പിറ്റേന്നുതൽ താനെ എ ണീറ്റോളും
അത് ശരി ഇനിയിപ്പൊ ഒരു പത്ത് മണി ആകുമ്പോത്തിനു കിടന്നങ്ങനങ്ങന പൊരിയണം
ആഹ ഇവിടെ അങ്ങനെത്തന്നെ ഓരോരുത്തര് താ സ്കൂൾ ഒ ഒരാള് സ്കൂളിൽ പോയി ഒരാൾ മദ്രസ് പോയി ഒരാൾ മദ്രസട്ടന്ന് സ്കൂളുകൾ ഒരുക്കൻ തുടങ്ങണ്
ആ കുട്ടികൾ മദ്ർസ വിട്ട് വരാൻ ഒമ്പതു മണിയാകും ട്ടോ വിടെ
ആഹ് അവിടെ അയിന് ഒരാള് സു രാവിലെ മദ്രസുണ്ട് സുബയ്ക്കുണ്ട് മദ്രസ
ആഹ ഇപ്പൊ ഏഴുമണിയക്കെ ആവുമ്പോത്തന് വിടായിരിക്കും ല്ലേ
ഏഴ് ഏഴര ആകുമ്പോക്കെ വിടും മറ്റക്ക് ഏഴരക്ക് തുടങ്ങും
ആ
ഒരാക്കു പിന്നെ മദ്രസ്സ ഒന്നും ഇല്ല ആള രാവിലെ സ്കൂള് പോകും നീ ഉച്ചയ്ക്ക്ശേഷാണ് മദ്രസ്സ
അപ്പൊച്ചക്ക് ശേഷം സ്കൂൾവിടോ
ആ അവന് രണ്ട മണി ആവുമ്പത്തന് വീട്ടിലെത്തും ഏഴരൊക്കെ സ്കൂള് പോവും
ആ
പിന്നെ എന്നിട്ട് എത്ര കുട്ടികളുണ്ട് സ്കൂളി പോണോർ
ആ എന്താ നിനക്കറിയില്ലേ മൂന്ന് രണ്ടു പേര്
ആഹ അല്ല ഞാന് വല്യാ കുട്ടികളയതല്ലേ അതെ ചോയിച്ചന്ന എത്ര ആള് പോണണ്ട് ന്ന്
ആ ഇതൊക്കെ മറക്കാൻ പറ്റുവോ
റ്റും പറഞ്ഞ്ട്ടൊക്കെ
ആഹ് ഇന്ന് രാവില്ക്കെന്ത ഇണ്ടാക്കി
ഇന്ന് പുട്ടെര്ന്നു
അതെ. ഞാനും നേരം വൈകി അതാ എള്പ്പം
പിന്നെ എന്ത്ണ്ടാക്കാണെങ്കിലും പലവിധണ്ടാക്കണം പുട്ട് പറ്റാത്തോല്ണ്ട് അപ്പം പറ്റാത്തോല്ണ്ട് ചപ് പ്പാത്തിയൊ പൂരിയൊക്കെ ആണെങ്കി പിന്നെ എല്ലാർക്കൊക്കെ ഒപ്പിച്ച
ആഹ് ആഹ്
അത്പോലെ ഇട്ലിം ദോശാണെങ്കിലും എല്ലാർക്കും പോകും ഈ പുട്ടും അപ്പൊം അത് ശരിയവുല
ഈ പുട്ട്ന് എന്താണാവൊ ആൾക്കാർക് ഇത്രെ വിദ്വേശം
അറിയില്ല ഇവടെ പിന്നെ ഒരാൾക്ക് പുട്ടായാ മതി പുട്ടും കറിണ്ടെങ്കി ആൾക്കത് മതി
ആഹ്
വേറൊരാൾക്ക് പുട്ടിന്റെപ്പം എന്ത്ണ്ടായിട്ടും കാര്യല്ല ഇഷ്ടല്ല
പുട്ടും കഞ്ഞി പുട്ട്കഞ്ഞി പുട്ടില് ചായ ഒഴിക്കാ കഞ്ഞി കുടിക്കും
കുട് ആഹ് ഇവടെ കറിയൊന്നില്ലെങ്കി അങ്ങനെ കുടിക്കും. ഇല്ലെങ്കി അന്നെ കറി നിർബന്ധാണ് പഴം കൂട്ടി ന്ന പഴം പഞ്ചസാരൊന്നും പറ്റൂല
ആഹ്
ഓരോര്ത്തർക്കും ഓരോ സ്വഭാവല്ലെ
അതെ ഓരോരൊ സ്വൊഭാവങ്ങള്
പിന്നെ ഇന്ന്ട്ട് ചോറും കൂട്ടാനൊക്കെ ആയൊ ഇന്ന്ട്ട്
ഇല്ല ഞാൻതാ തീ പിടിപ്പിക്ക്ണൊള്ളു
ഉം
സ്കൂള്ന്ന് ചോറ് ഇട്ടോല്ലൊ അതോണ്ട് ചോറ്ണ്ടോണ്ട അതെ
ഇവടെ ഒരാള് കൊണ്ടോകും മറ്റയാൾ സ്കൂളിന്ന് വാങ്ങും മറ്റേക്ക് പിന്നെ ചോറ് ഇവടെ വന്ന്ട്ട് ല്ലെ രണ്ട് മണിയാവുമ്പ്ക്ക് വര്ല്ലെ അപ്പ പിന്നവടെ വന്നിട്ടെ കഴിക്കൊള്ളു
കഴിക്കൊള്ളു സ്നാക്സ് ഉണ്ടായ മതിയാവുല്ലെ
ഇല്ല ഓൽക്ക് അത് ബേക്കറി അങ്ങൻത്തെ ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ അവ്ടെ നിരോധിച്ച്ക്ക്ണ് സ്കൂള്ല്
അതെ അപത്ത്മണിക്കഴിക്കാന്തൊണ്ടോവ ചായിം കടിന്നെ ആഹ്
പിന്നെ എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സ് എന്തേലും കട്ടീത്ങ്ങാണ്ട് ഒര് പാത്രത്തിലിട്ടൊട്ത്ത അതും
അല്ല ഈ കുട്ടീൾക്ക് നേരം വെള്ക്കുമ്പൊ തന്നെ തിന്നാ പോവൂലലൊ
ആഹ് ഇല്ലെ വെയ്ക്കൂല ഒരു പുട്ടിന്റെ കഷ്ണൊ ചെറീയൊര് കഷ്ണൊക്കെ തിന്നിട്ടാ പോവ അപ്പാണെങ്കി ഒരപ്പൊക്കെ
പത്ത് മണിയാവുമ്പത്തിന് അവർക്കും നല്ലം വെശ്ക്കും ചെയ്യും അതത് കൊടുക്കും ചിയ്യ
സ് സ്കൂള്ന്ന് പറീണെന്താച്ചാല് കുട്ടീള് മാഗീ ബ്രെഡ് അതൊക്കേണ്ല്ലൊ കുട്ടീക്ക് കൂടുതൽ താല്പര്യം തിന്നാന് അതൊ കൊണ്ട്രും കൊണ്ടന്നെഴ്ഞ്ഞ്ട്ട് ഇവരീ പീട്ടിന്റെ പിരീടൊക്കെ ഓലെ എക്സറസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓടിക്കുതാക്കും ചെയ്യുമ്പൊ കുട്ടീളെതൊക്കെ ശർദ്ദിക്കാണ് പറഞ്ങാണ്ട് ദഹിക്ക്ണില്ലലൊ
ആഹ് അല്ലെങ്കിലെന്താണ് ഇത്രീംത്ണ്ടായിട്ടും ആൾക്കാര് മാഗി കൊടുത്തയ്ക്ക്ണ് ഇക്ക് മനസ്സ്ലാവത്തത്
പണിയെൾപ്പല്ലെ പിന്നെ കുട്ടീള് തന്നെ കഴിക്കും ചെയ്യോല്ലൊ
ഉം പറഞ്ട്ട് കാര്യല്ലാ കുട്ടീൾക്ക് കേടല്ലെ അത് ആലോയ്ക്ക്ണ്ല്ലലൊ
ഉം പെരുന്നാള്ന് പൂട്ടി തൊറന്ന്ട്ട് പെരൂന്നാള്ന് അന്ന്ണ്ടാക്കിയ ഫുഡ്ഡ് കൊണ്ട്ന്ന കുട്ടീള്ണ്ട്ന്ന പറഞ്ഞ ടീച്ചർമാര് ന്നന്തം വിട്ടു കേട്ടപ്പൊ
ഓഹ് മയ് എന്താല്ലേ എങ്ങനെ ഇത് കുട്ടികൾക്ക് ആക്കാം കൊടുക്കാൻ കഴിയാ.
അപ്പൊ കുട്ടികൾക്ക് അത് മതി അപ്പൊ രക്ഷിതാക്കൾപറഞ്ഞു കുട്ടികൾക്ക് അത് മതി ഓക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത. പക്ഷെ അത്എത്ര കേടഅപ്പൊ എത്ര ദിവസം ഫ്രിഡ്ജിൽ വച്ചാണ് ചൂടാക്കി കൊടുത്തുന്ന സാധനം അപ്പൊ ഇത്.
അതെ. പക്ഷെ കുട്ടികൾ അത് മതിന്ന് പറഞ്ഞാൽ ഇപ്പ കുട്ടികള് ഒരു സിഗററ്റ് എടുത്ത് വലി,, ണെന്നുണ്ടെങ്കിൽ അവരത് മതിന്ന് പറഞ്ഞാൽ നമ്മള് സമ്മക്കോ.
അതൊക്കെ തന്നെ അതിനെ പോലെ തന്നെ കേടാണ് ഇത് പക്ഷെ ഇത് ഭക്ഷണം അല്ലേ പറഞ്ഞിക്കാണ്ട് പിന്നെ ഇമ്മമാരങ്ങനെ. സമയക്കും ഇവടെ എന്റെ മകൻ കുറേ ഇളകും. മാഗി ഉണ്ടാവാൻ തരോ മാഗി ഉണ്ടാൻ തരോ ഞാൻ പറഞ്ഞു സ്കൂളിൽ നിരോധിച്ചുക്കുണു ഞാൻ തരൂല എനിക്ക് വയ്യ അതിന്റെ പണിഷ്മെന്റ്. വാങ്ങാന പറയും ഞാന്.
ഇത് എന്താണ് സ്കൂളുകാർ നിരോധിക്കുന്നത് എന്തിനാ അത് നമ്മളെ മക്കൾക്ക് വേണ്ടി. ട്ടല്ലേ.
അ അ ഞാൻ തന്നെ വൈകുന്നേരം എപ്പോഴേലോക്കെ വല്ലാതെപൂതിപറയുമ്പോ ഇവിടുന്ന് വൈകുന്നരം ചായക്കടിക്ക് ഉണ്ടാക്കി കൊടുക്കു അല്ലതെ സ്കൂൾ. കൊടുത്തുവിടലേ ഇല്ലാ
ആ് ഞാനീ പറഞ്ഞ പോലെ മാഗി വേടിക്കൂല. ഞാൻ ഗോതമ്പ്മാവ് വെച്ചിട്ടെ നമ്മുടെ നൂൽപൊട്ട് വെച്ചിണേല് പീച്ചീറ്റ് ഇവരിക്ക് ഇണ്ടാക്കി കൊടുക്കും.
ആ നൂൽപുട്ടിന്റെ അത് കേടാണ് അപ്പൊ പരിപാടിയും നടക്കൂല പിന്നെ പോരാ പിന്നെ ആ വാങ്ങണ ടേസ്റ്റിന്റെ മസാല ടേസ്റ്റ് ഒന്നും ഇവിടെ നമ്മൾ ഇണ്ടാക്കുമ്പോ കിട്ടൂലല്ലോ.
കിട്ടൂല പക്ഷെ ഇതെന്താന്നറിയില്ല ഇവര് ഞാൻസോയ്സാസ് ഒക്കെ കൊറച്ച് കഴിക്കണകാരണംകൊണ്ടാ തോന്നണു പരാതിന്നും പറഞ്ഞിട്ടില്ല.
ആ അതന്നാ ആദ്യം അങ്ങനെ തിന്ന് ശീല ശീലായ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവൂലേ ഇത്. ഈ പാക്കറ്റ് മാഗിതിന്ന് തിന്ന് തിന്ന് തിന്ന് ഇപ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണാലും നല്ലതായാലും ഒന്നും ഒൽക്കും .
ആഹ അതെ അതെ അതെ
പിന്നെ ഡെയിലി ഒന്നും ഇല്ലല്ലോ ഉള്ളൂന്ന് കേട്ടീട്ട് ഞാനങ്ങനെ പിന്നെ പുറത്തന്നുള്ളതും കുറവാണ് ഫുഡൊക്കെ. കാര്യായിട്ട് നമ്മള് വീട്ടിലിണ്ടാക്കണ സാധനങ്ങൾതന്നല്ലേ കൊടുക്കാ അപ്പൊ അത് വിചാരിച്ചിട്ട് ആ എൻ്റെ ചെറിയ മകന് അതേപോലെ എണീറ്റ് വരുമ്പോൾ ഉറക്കം കഴിഞ്ഞൊക്കെ എണീറ്റ് വരുമ്പോ ഭയങ്കര വിശപ്പാണ്. കഴിഞ്ഞിട്ട് ഉറങ്ങി നീറ്റാല് അപ്പ അത് ചിലപ്പോ അപ്പംന്ന് പറ അപ്പന്ന് അറിയണത് മറ്റ പാൻ കേക്ക് ഇല്ലേ അയ്നാണ് അപ്പൊ പിന്നെ ഒരു നേന്ത്രപ്പഴൊക്കെ എടുത്തിട്ട്. അതങ്ങനെ ഉണ്ടാക്കി കൊടുത്താല് ഓൻ ആ ചൂട് ഓട്ക്കനെ ചുട്ട് കൊടുത്താലോള ഓൻ അങ്ങനെ ഇന്ന് തിന്നോളും.
ആഹ കുട്ടികൾക്ക് നല്ലതും ആയി.
ആഹ നല്ലതു ആണ് പഴം. ന്ന അല്ലാതെ ആള് വായിൽ വായിലെത്തിക്കൂലേ എപ്പോഴേലുഒക്കെ ഒരു മുറയൊക്കെ തിന്നെങ്കി തിന്ന. അത്രേള്ളൂ തിന്ന പച്ചക്കായലും പിന്നെ ച കൊടുത്താല ഒക്കെ അത്ര തിന്നൊള്ളൂ പക്ഷ ഈ പൻ കേക്കിണ്ടാക്കുമ്പോ പിന്നെ ഒരു നാലഞ്ച് അപ്പൊക്കെ അങ്ങനാണ് തിന്ന് ചെറുതാക്കിങ്ങനെ..
ആഹ അതെ അല്ല കുട്ടികളുടെ ആരോഗ്യം നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കി പിന്നെ ആരാ ശ്രദ്ധിക്കാ.
ആഹ ഇത് തന്നെ എല്ലാം കുറവാണ് രക്തം കുറവാണ്, പിന്നെ അതുപോലെ ആള് തടിയില്ല തടി പിന്നെ എല്ലെങ്കിലും പ്രശ്നല്ല ഞാന് പിന്നെ. രക്തം ഇണ്ടായിക്കോട്ടെ കരുതീട്ട് രാഗിയൊക്കെ കൊടുക്കും എവിടെ അതൊന്നും അതിന് കഴിക്കൂല
ആഹ ഞാന് രാഗി നേരിട്ട് വക്കൂലല്ലോ. രാഗി ആണെങ്കി ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണ്ട കാര്യെന്നാ പറയാ. അപ്പൊ ഞാൻ ദോശൊക്കെ അരി അരക്കുമ്പോ അതിലിടും.
ഇവിടെന്നെ ആസാനത്തിന്റെന്നും ആ ഇവിടെന്നെ ആസാനത്തിന്റെന്നും കളർമറിയ ഇവിടെ കഴിക്കൂലേ.
ആ ഇവിടെ ഇവരിക്ക് പിന്നെ കളറാണ് ഞാൻ ചോക്ലേറ്റിന്റെ കളറാണ്- .
ആ ഇവിട അതൊന്നും നടക്കൂല.
ഞാ ഈ പറഞ്ഞ പോലെ നൂൽപുട്ടി നൂൽപുട്ടിന്റെ പൊടിയിലൊക്കെ കൂട്ടും രാഗിപ്പൊടി.
ആയിക്ക് കാണാന് കഴിക്കാനൊക്ക രസാണ്. അങ്ങനെ ഒക്ക കഴിക്കുബാ ആക്കുമ്പ ശേ ഈ കുട്ടിയക്ക് പറ്റൂല.
ന്നാ ദിവസന എന്തേങ്കിലും ഒരു വിഭവത്തിൽ കൂടെ രാഗി കുട്ടികളെ കഴിപ്പിക്കണംന്ന് പറഞ്ഞ. കാരണം കൊണ്ട് ഞാൻ പുട്ടുപൊടിയും, നൂൽപുട്ടിന്റെ പൊടിയും അതേപോലെ തന്നെ ദോശക്കും എല്ലായിലും ഇത് കൂട്ടിന്ന?
ആ അതന്നെ ഞാന് രാഗി പുട്ടും. ഇതൊക്കെ ആക്കീന് പക്ഷെ ഞാൻ തിന്നും ഇവിടെള്ള ഇതിടുന്നതും നല്ലതാ കുട്ടികൾക്കാ വെള്ള പുട്ട് വേണം.
ആ
പിന്നെ എന്തൊക്കെയ എന്നിട്ട്?
ഇന്ന് ചോറിന് ഇന്ന് എന്താ പരിപാടി?
ചോറിന് ചോറിനെ ഞങ്ങക്ക് അരിയന്നെ കഴിഞ്ഞക്കണ് അരി ഇപ്പോ അങ്ങട് കൊണ്ട് തന്നിട്ടേയുള്ളൂ, വെള്ളൊക്കെ വെച്ച് നേരായക്കട്ടെ ചോറ്. .
ഇന്ന് ബിരിയാണി ഇണ്ടാക്കാനാ.
ഏയ്. ഏയ്, ഞമ്മളെ വെറഞ്ചോറെന്നെ അയിന് അരി കഴിഞ്ഞിട്ട് ഇന്നല്ലേ ഇന്നലെ കാക്കു ഇവിടെയുണ്ടായിരുന്നില്ല അപ്പൊ അരി കയിഞ്ഞ് ഞാൻ പിന്നെ ഇന്നലെ മഴയായ കൊണ്ട് കടെക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ നീച്ചപ്പം അരികൊണ്ടെന്നു തരാൻ പറയി.
ആഹ്.
ഒക്കെ ഈ രാവിലെ ഇപ്പളല്ലേ ചായകു ടിച്ച് എണീക്കണേ ഇന്ന് നേരത്തെ. തന്നെന്നും ഇനിയിപ്പോ ഉച്ചക്കൊന്നും വേണ്ടല്ലോ അപ്പൊ പിന്നെ സാവധാനം ഉണ്ടാക്കിയാൽ മതില്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാ.
ആഹ്.
പുട്ടായ കൊണ്ട് മദ്രസി പോയി വരുന്നാളും പുട്ട് കഴിച്ചു കൊണ്ട് സ്കൂളിൽ പോയിക്കോളും.
ആ ആ അതെ. ഉം. പിന്നെ ന്നാ ആയിക്കോട്ടെ പണികള് നടക്കട്ടെ. ഞാൻ എന്റെ പണികളും വേഗം നോക്കട്ടെ. ഇല്ല്യ പോവാറില്ല ഇന്നൊരു ഒഴിവ് കിട്ടിയ കൊറെ തുണിക്കൾ ഒണങ്ങി കിട്ടിയാനി.
ആ എന്റെതു ഒണ്ട് ഇഷ്ടംപോലെ ഒണ്ട് പൊറത്ത്. ഇട്ടിട്ട് പൊറത്തിടാന്. ഉം. ഞാനേ കുട്ടി വിളിക്കണുണ്ട് എന്നാ ഞാനങ്ങു വിളിക്കാട്ടോ ആ ആയിക്കോട്ടെ? നീയോ ഹേ ഒരുങ്ങിട്ട് വിളിച്ചാ ഇനി.
ആ ഓക്കേ.
ആ ശരി അന്നാ.